എന്തൊക്കേടി വർത്താനം
നല്ലത്
എന്താ രാവിലത്തെ ചായുടി ഇതൊക്കെ കയിഞ്ഞോ
ചായ കുടി കയിഞ്ഞോണ്ട് ഇക്കണണ്ട് ഇണ്ടാക്കണണ്ട്
ഇതൊക്കെ കയിഞ്ഞാ
ഇന്റത് ഞാൻ കുടിച്ചിട്ടില്ല ഞങ്ങള് മക്കള് പൊറത്ത്ക്ക് സ്കൂളതൊന്നുല്ലല്ലോ ല്ലോ അതുകൊണ്ട് പോണില്ലല്ലോ
ആഹ് ഇവടെ ഒരാക്ക് സ്കൂള്ണ്ട് രണ്ടാക്കില്ല മഴ
ഉം നല്ല മഴയാ
ഉം
അവിടെ
ഇവിടേണ്ട് രാവിലെ മഴയാ കരണ്ടില്ല
എന്തന്നിട്ട് ചായക്ക് കടിണ്ടാക്കിയേ
പ ചിക്കൻ കറീണ്ട് അത് പറ്റാത്തോർക്ക് ഉള്ളി കൂട്ടാനും ഉണ്ടാക്കി അവടെ ഇങ്ങക്ക് എന്താ
ഞാന് റവ ഉപ്പുമാവ് ഉണ്ടാക്കിക്കേന്ന് കറണ്ട് ഇല്ലാത്തോണ്ട് അരി വെള്ളത്തില് ഇട്ടതൂല അങ്ങട്ടും ഇങ്ങട്ടും ഇങ്ങനെ ഇതായി നടന്നു പിന്നെ അരിപ്പൊടി ഇണ്ട് അത് ഇട്ട് ദോശ ചുട്ടാല്
അത് ഒരു ഒരു വട്ടം ഞാന് കറണ്ട് പോണേന്റെ മുന്നേ ഞാൻ അരക്കലും കറണ്ട് പോകലും ഒപ്പായി അഞ്ചർക്ക് ഇവടെ കറ കറന്റ് പോയേ
ആഹ് അങ്ങനെ പിന്നെ വർ കെട്ടിയവൻ പോയോ പണിക്ക് പോയോ
ഇല്ല കുറച്ചു ദിവസം കൂടി ആവും പോവാൻ മഴയാകുമ്പോ അങ്ങനെ മഴ ആകുമ്പോൾ ഇങ്ങനെ പിന്നെ നിങ്ങൾ എവിടെയൊക്കെയാ പോയത്. ടൂറിന് നിങ്ങളെ കണ്ടല്ലോ
ആഞങ്ങള് അന്ന് വയനാട് പോയി
ആഎങ്ങനെയുണ്ട് അവിടെയൊക്കെ വയനാട്ടിലൊക്കെ
വയനാടും ഊട്ടിയൊക്കെ പോകണം
ഉ ഞാന
നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ പോയി ആദ്യം ഇവിടുന്ന് വണ്ടി കയറി എല്ലാരും പോയി. എല്ലാം പെണ്ണുങ്ങൾ തന്നെ പോയത് കൊണ്ട് സ്ത്രീകൾ തന്നെ ആയതുകൊണ്ട്
ആ രസമാണ് അങ്ങനെയൊക്കെ നമ്മുക്ക് അങ്ങനെ പോകുമ്പോ തന്നെയല്ലേ രസം
ആ അത് ഞങ്ങൾ നല്ലവണ്ണം ആസ്വദിച്ചു പോവും പോയിട്ടോ എന്നിട്ട് പിന്നെ ഇവിടുന്ന് നാല്
ചങ്ങാതിമാരൊക്കെ ഒത്ത് പോവുക എന്ന് പറഞ്ഞാൽ തന്നെ ഇത് വേറൊരു രസമാണല്ലോ
അത്‌ രസമാണ് പറയാനുണ്ടോ അത് ഞാൻ അതിന്റെ ഇടക്ക് എന്റെ പത്താംക്ലാസ്സിന്റെ കുട്ടികളുമായിട്ട്, ചങ്ങാതിമാരുമായിട് ഞങ്ങൾ ഇങ്ങനെ ഇടക്കിടക്ക്ഇങ്ങനെ പോവാറുണ്ട്. ഇടക്കിടക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾപോകും അതിൽ ആ ചിലപ്പോൾ ആരെങ്കിലും മക്കളായിട്ട് ഡ്രൈവറായിട്ട് അങ്ങനെ അങ്ങനെ പോകും. അല്ല ഏ, പോയിട്ടില്ല ഞങ്ങൾ അങ്ങനെ പോവാറുണ്ട്.
അത് തന്നെയാണ് രസം ആസ്വദിച്ച് ഇങ്ങനെ പോരാ
ആ ഇത് ഇത് ഉം ഈ യാത്ര ഞങ്ങ നല്ല ഉഷാറാക്കിയിട്ടുണ്ട് ട്ടോ
ആ കണ്ട് ഡാൻസും പാട്ടും ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി
ഉം ഡാൻസ് ആരും അല്ലാതൊന്നും കളിച്ചില്ല അങ്ങനെ പറയുന്നുണ്ട്, താത്ത, സീരിയസ് താത്ത. നമ്മുടെ നമ്മുടെ താത്ത നമ്മളെ താത്ത.
ആഹ് ഞാൻ ഒരു ഇതില് കണ്ടു ഒരു ഒപ്പന അങ്ങനെ കണ്ടല്ലോ
ആഹ അത് അത് ഞങ്ങൾ പിന്നെ അവിടുന്ന് എന്താ ഉണ്ട അപ്പ അണ്ട് എഞ്ഞൂര് അറണ സ്ഥലത്തുന്നേ അവിടുന്ന് അവിടുന്ന് കള വച്ചതാ അവിടുന്ന് പോരാൻ തോന്നണ്ടേ എന്തോ ഒരു തണുപ്പ് എന്തൊരു സുഖം ആണെന്നോ, അവിടെ, അങ്ങനെ ആ മലയന്നൂരിന്റെ ആ മുകളിൽ ഇങ്ങനെ നിന്നാ ആല് എന്താണ അതി്റെ ഇതന്ന നല്ല രസമായിട്ട് ഞങ്ങള്ൾ കൊറച്ച് എത്താൻ ഞങ്ങൾ എത്താൻ കുറച്ച് നേരം വൈകി. കുറച്ച് കൂടി മുൻപ് എത്തേണ്ടിയിരുന്നു. എന്നാൽ ഒന്നും കൂടി ഉഷാറാവുമായിരുന്നു. അപ്പോഴേക്കും ഇറങ്ങാൻ ടൈം ആയി എന്ന് പറഞ്ഞു. പിന്നേ എല്ലാ പ്രാവശ്യവും അവിടെ ആ ഊരിലെ ആദിവാസികളെ പാ അവരുടെ കളിയും പരിപാടികളൊക്കെ ഉണ്ടാവാറു ണ്ടായിരുന്നു. അതൊന്നും അന്നവിടെയില്ല.
ആഹ ആഹ അത്‌ ഓരോ സമയത്ത് ഉണ്ടാകണതാണ്
അതറിയില്ല, മുൻപ് പോയവരൊക്കെ ഉണ്ട് ആ കൂട്ടത്തില്. അപ്പോൾ പറയുന്നുണ്ട്, ഇവിടെ ഇങ്ങനെ കളിയുണ്ടാകുമല്ലോ ഓല അവരുടെ വേഷത്തിൽ ആ കളികളൊക്കെ നടക്കുന്നുണ്ടെന്നു ഒക്കെ അതൊക്കെ പറഞ്ഞു, അത് ഞങ്ങൾക് കാണാൻ കഴിഞ്ഞില്ല. അതൊരു മിസ്സായി
ആഹ്
നല്ല രസ നല്ല രസമായിട്ടോ പോരാത്തവർക്ക്ത് നഷ്ടമാണ് കാരണം അത്ര ആ ആസ്വദിച്ചാണ് പോയിട്ടുണ്ട്
ഉം അല്ലെങ്കിൽ നമ്മ ഇവിടുന്ന് വിട്ടാ തന്നെയണല്ലോ പ്രകൃതിയായിട്ടുള്ള ഒരു രസം ആണെങ്കിൽ എല്ലാവർക്കും നമ്മള അവിടെ എത്തുമ്പം ഓരോരുത്തർക്ക് ഓരോ നാട്ടിലെത്തുമ്പോല്ല ഒരു പ്രകൃതി അതേപോലെ പുറത്തുന്ന് നമ്മള് ഇങ്ങോട് പോകുമ്പോഴാണല്ലോ നമുക്ക് ഓരോ ഇതിങ്ങനെ കാണാനും ഓരോ അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ അതിലൊക്കെ
അ ആ അനുഭവങ്ങുണ്ട്
വയനാട് ചൂരൽമലയൊക്കെ ഒന്നും എത്തിയിട്ടുണ്ടാവില്ല
അങ്ങട്ട് അങ്ങട്ട് എത്തിട്ടില്ല
ആ ആ അങ്ങട്ട് അന് വല്ലാതെ അങ്ങനെയല്ല അങ്ങട്ട് വല്ലാതെ ആരും കട വിടില്ലാന്നു
ആ ഈ വയനാട് ഊട്ടിയൊക്കെ എന്താ പ്രശ്നന്ന് വെച്ചാല് പിന്നെ നമ്മൾ ഒര് ഒരു സ്ഥലത്തു നിന്ന് പിന്നെ കൊറേ ദൂരം ഓ ഡിറ്റ് മറ്റേ സ്ഥലത്തേക്ക് എത്തുള്ളൂ ഒക്കെ അടുത്തടുത്തല്ലല്ലോ
ആ
അങ്ങനെ ആകുമ്പോൾ തന്നെ ഒന്നോ രണ്ടോ സ്ഥലം കാണാൻ കഴിയുക എന്നല്ലാതെ അതിലേറെ കാണാൻ കഴിയില്ല
ആ ഏതെലും ഉപ്പുള ആസ്വദിച്ച്
ഞങ്ങളെല്ലാം ആസ്വദിച്ച് എല്ലാം പാട്ടൊക്കെ പാടി
പ്രായം മറന്നാണ്ട് കളിക്കേ നമ്മളൊക്കെ കുട്ടിത്തരത്ത് കാണ അങ്ങനെ
കുട്ടിത്തരത്തുക്ക മാറി വീട്ടിലെത്തോള നമ്മ
നമ്മ നമ്മളെ വീട്ടത്തെ വീട്ടത്തെ ഒരു ചിന്തി ഉണ്ടാവൂല അങ്ങനെ ആകുമ്പോളെ ഉണ്ടാവല നമ്മക്ക് രസാണ്
ഉം രസാണ് പറയാൻ
കുടുംബത്തിന്റെ ഒപ്പം പോകുമ്പോ അത് വേറെ രസം തെങ്ങാഴ്ചാളെ ഒക്കെ പാടെ എത്തും
ഉം കഴ് ഉം കഴിവുകള് ഓരോന്ന് ഓരോര രസാട്ടോ എല്ലാം രസം തന്നെയാണ് ഓരോന്നിനും ഓരോരോര രസം
ആ പിന്നെ അധികം തന്നെയാണല്ലോ അങ്ങനെ യാത്ര എല്ലാർക്കും ഇഷ്ടം യാത്ര ചെയ്യാനാണല്ലോ
ഇനിയിപ്പ മഴ ആയത് കൊണ്ട് കൊറച്ച് കൊറേക്കാരം
ഉം ആ ബ്ലോക്കും കാര്യം വരും വെള്ളം കെട്ടി നിക്കും
അതന്നെ അതന്നെ പിന്നെ ഞങ്ങളാ കുറുവാദ്വീപ് പോയിട്ട്ല്ലാരും നീൻ ഓരൊക്കെ വെള്ളത്തിൽ ഇറങ്ങി പക്ഷെ ഞാൻ വെള്ളത്തിലറങ്ങില്ല എനിക്ക് തണുപ്പ് സഹിക്കാൻ കഴിയൂല ആ കുറുവാ ദ്വീപേ
ആ ആഹ് ആ
അവിടെ ആ അതൊരു ചങ്ങാടത്തി കേയറിയിട്ട്
ആ
കുറേ നടക്കാണ്ടിട്ടോ വെള്ളത്തിറങ്ങാൻ ഇറങ്ങണ സ്ഥലം നല്ല ല്ല പാറക്കിട്ട് നല്ല പാറക്കെട്ട് ഞമ്മുടെ കൂട്ടത്ത് ഞങ്ങളുടെ കൂട്ടത്ത് പോയൽ ഒരുവിധ ആൾക്കാരൊക്കെ ഇറങ്ങയിരുന്നു ഞാൻ പിന്നെ ക ഞാനും പിന്നെ വേറെ രണ്ട് മൂന്ന് താത്തമാരും ഇറങ്ങിട്ടില്ല ഞാൻ ഡ്രെസ്സൊക്കെ എടുത്തിരുന്നു പക്ഷെ ആ വെള്ളത്തിന്റെ തണുപ്പ് ആലോചിച്ചപ്പളേ പിന്നെ ആരൊക്കെയോ അട്ട കടിച്ചു അവിടുന്ന് പറഞ്ഞ് അങ്ങനെ ഓരോ ഓരോരോ രസായിട്ട് അങ്ങനെ മാ നിറയെ മാങ്ങണ്ടിട്ടോ പക്ഷെ അങ്ങനെ കിടക്കണണ്ടാലൊക്കെ പ പൊറുക്കി തിന്നാൻ തോന്നും പക്ഷേ പുളി അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റിക്കാർ ഓല് പറഞ്ഞ് അ മാങ്ങ രസമല്ലട്ടോ മാങ്ങ നന്നല്ല ആപ്പല പുളി പുളിയാണ് പറഞ്ഞ് പുളിച്ചിട്ട് കഴിക്കാൻ കഴിയൂലറഞ്ഞ് അതില് ഇങ്ങനെ ഞങ്ങള് കൂടെല്ലേ മറ്റ അവരൊക്കെ ഓരൊക്കെ കുട്ടികളക്കെ ഉണ്ടല്ലോ കൂടെ. ഓര അപ്പൊ ഓരത് എടുത്ത് നമ്മന്ന് അയിലി ആ നല്ലൊരു മാങ്ങ നോക്കിയ അതിന്റെ ചൊറുക്ക ഇങ്ങനെ കണ്ടിട്ടേ മാവിൻമേൽ ഇങ്ങനെ നിൽക്കുന്നത് കാണൻ അതിലേറെ രസം അതില് അത് കണ്ട് ക ണ്ട്. പിന്നെ ഞാനൊന്ന് എടുത്തിട്ട് മെല്ലേ തൊടച്ചിട്ട് കഴുകാൻ അവിടെങ്ങും വെള്ളവില്ല. മെല്ല ഒന്ന് മാങ്ങാ ന്ന് മേല് വീണ അല്ലേന്ന് വിചാരിച്ച് കണ്ട് മെല്ലെ തുടച്ചിട്ടൊന്ന് കടിച്ച് നോക്കി. പുളിച്ചിട്ട് പടച്ചവനേ അതിന്റെ ഒരു ഇത് പുളി
കാണാൻ രസ
കാണൻ കാണൻ നല്ലാ ചുറുക്കുണ്ട് എന്താണ്? അങ്ങനെ പറഞ്ഞാൽ ഞാനത് അവിടെ ഇട്ട് അങ്ങട്ട് അപ്പ അത് തന്നെ പറഞ്ഞി സെക്യൂരിറ്റി അവിടെക്കെ ആ കാട്ടിന്റെ ഉള്ളികൂടെ ഇങ്ങനെ പോകുവാണേ?
അവിടെയൊക്കെ കയറാൻ ഞമ്മള് പൈസ കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
അവിടെ കുറച്ച് പൈസ കൂടുതലാണ്. അതാണ് നഷ്ടമായത് അല്ലാത്ത ഒന്നും ഞങ്ങൾക്ക് നഷ്ട നഷ്ട- - മൊന്നില്ല. അവിടെ ആ കുർബാദ്വീപ് പോകാൻ ആ ആ ഒരു ചങ്ങാടത്തിൽ പോ പോകാനും പിന്നെപ്പോ ആ വെള്ളത്തിൽ ആ ചങ്ങാട ടാണ് കാര്യമായിട്ട് അവിടെ അത് അതിന് മാത്രം ദൂരൊന്നുമില്ല പിന്നെ ആ അവിടെ ഇരുന്നൂറ്റിഇരുപതോ ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി പത്തെറ്റ ആയിന്. അതും അതൊരു നഷ്ട തീരാ നഷ്ടമായി.
ഉം ഉം ഉം ഒരാക്കോ?
ആ ഒരാക്ക്. അങ്ങനെ അങ്ങനെ പോയി ഞങ്ങള് അപ്പ പിന്നെ ഞങ്ങളെ നമ്മളെ സി. ഡി. എസ് മെമ്പറ് പിന്നെ ആ അത് പിന്നെ പഞ്ചായത്ത് മെമ്പറും ഇതൊക്കെ ആയി ഭരിച്ചതല്ലേരുന്നോ? ആ അത് എന്നിട്ട് അവിടെ ചെന്നാണ്ട് പരാതി ഒക്കെ പറഞ്ഞു ഇങ്ങനെയായാൽ പിന്നെങ്ങനെ ഇങ്ങോട്ട് വരിക അങ്ങനൊക്കെ പറഞ്ഞു ഞങ്ങളവിടെ ഓല് വെള്ളത്തില് ചാടി നിൽക്കുന്ന സമയത്ത് ഓല് ഈ കരയിലാണ്. ഓര് പോന്നിട്ടില്ല. കൊറെ കുറച്ച് പ്ര ഒന്ന് രണ്ട് ആൾക്കാര് പ്രായം ഉള്ളോലുണ്ട്.
ആ ആ
ഓരൊന്നും പോന്നില്ല. അങ്ങനെ ഓര് പോരാത്തപ്പം ഇവരവിടെ പരാതിയൊക്കെ പറഞ്ഞു. ഇത് കുറച്ച് ഏറെയാണ്. ഇത്ര പൈസ പാടില്ല. ദെന്താ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു കണ്ട് അവിട കുറെേ പറഞ്ഞികണ്എന്നൊക്കെ പറഞ്ഞു പിന്നെ വണ്ടീന്ന്.
ഉം ഉം
എത്രയോ ആൾക്കാരണന്നോ എത്രയോര ആൾക്കാര് അത് തമിഴ്നാട്ടിന്ന്
അത്ര പൈസ ആയിട്ടുല്ലേ? അപ്പൊ അതിന് മാത്രം കാണാനും ഇതൊക്കെ ഇണ്ടാവോ? നമുക്ക് രസ മെല്ലാം ഇതാവവും.
കാണാനൊന്നുഅതിനുമാത്രമില്ല. പക്ഷെ ഈ പാറക്കൂട്ടത്ത് കൂടെ ഇങ്ങനെ വെള്ളം പോവാ. അവിടെ കുട്ടികളെ ഇറങ്ങി കുളിക്കുക. എ ഒന്നൊന്ന് വീണ് കഴിഞ്ഞാൽ മുറിയാവുക ചെയ്യും. യ്യും അങ്ങനത്തെ സ്ഥലം. അങ്ങനെ അങ്ങനെ എന്നിട്ട് ഞങ്ങ അപ്പൊ നമ്മൾ ഇങ്ങനെ
അപ്പ നിങ്ങള് പറയണ കേട്ടിട്ട് തന്നെ സത്യം പറഞ്ഞാല് ഇതിങ്ങനെ പറയണ്ടല്ലോ അതുകൊണ്ട് തന്നെപ്പൊ അവിടെ ഒരു പോയൊരു അനുഭവാ. ആ കല്ലും ഇന്തൊക്കെ അങ്ങനെ
ആ ആ അങ്ങനെ ത്തെ കല്ലുമേല് വലിയ കല്ലുകൾ അതിൻ മേല് ഇങ്ങനെ ഇരുന്ന് കുറെ ഫോട്ടോസ് ആ ഗ്രൂപ്പിൽ ഞങ്ങൾ പോയ ഗ്രൂപ്പിൽ മാത്രം ഇ
ആ കല്ലുമേലൊക്കെ ഓരോരു ഇതി ഇരുന്ന് പ്രസിഡന്റും പഞ്ചായത്തിലെ ഇപ്പഴത്തെ പ്രസിഡന്റും ഓലും എല്ലാവരും ഇരുന്ന് ആ ഫോട്ടോസ് ഒക്കെ ണ്ട്. കാണാൻ നല്ല രസുണ്ട് അങ്ങനെ ആ പാറമലയിൽ ഇരുന്ന് ഓല ഫോട്ടോ എടുത്തും കുറേ ആൾക്കാർ പിന്നെ എ പിന്നെ അവിടെ ഒരു കർണാടകയിലെ ഇത് ജഡ്ജ് വന്നണ അപ്പം കുറച്ച് പോല അവിടുത്തെപ്പ സെക്യൂരിറ്റിയൊക്കെ പ മുന്നിക്ക്ങ്ങനെ നിന്നാണ്ട്
ഗസ്റ്റ് വരുന്നുണ്ട് ഗസ്റ്റ് വരുന്നുണ്ട് പറഞ്ഞാണ്ട് ഒലക്കാ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെന്ന് അങ്ങനത്തെ ല് വരുമ്പോ ഒരു അ പതന്നെതാണല്ലോ ഓലപ്പ തന്നെ ആ കറുപ്പ് ഡ്രസ്സ് ഇട്ടെ റ്റാ ഓലെ ഇത് അവരുണ്ട് പിന്നെ സാധാ നമ്മളെ നാട്ടിലെ പോലീസുംഉ ണ്ട് പിന്നെ വെരും ഒക്കെപ്പാടായിട്ട് അങ്ങനെ എല്ലാരെ കൊണ്ടുപോയി അപ്പൊ എ ലരും ഇങ്ങനെ കണ്ട് ച ല പിന്നെ കർണാടകയത്തല്ലേ നമ്മുക്കൊന്നും സംസാരിക്കാൻ കഴിയൂലല്ലോ അങ്ങനെ അങ്ങനെ കൈകൊ ണ്ട് താളം കാട്ടി അങ്ങനെ പോയി അയാള് ട്ടോ നല്ലൊരു നല്ലൊരു വ്യക്തി നമ്മളറിയാത്ത അങ്ങനെ അങ്ങനെ പിന്നെ കൊറ ആൾക്കാര് അവിടെങ്ങനെ ഇരിപ്പിട ഇ ങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്
ഉം എന്നാ പിന്നെ വേറെന്താ
ആഹ എന്നാ ശരിട്ടോ
ആഹ്എന്നയിക്കോട്ടെ